ആ കേക്ക്ണില്ലേ?
ആ ആ കേക്കുന്നുണ്ട് എന്തോന്ന് വിശേഷം?
എന്താ നല്ല വിശേഷം വേദന കൊണ്ട് പെ വേദന ആയിരുന്നു പല്ലുവേദന. രണ്ടു ദിവസായി എടക്കൊക്കെ ഇണ്ടാവാറുണ്ട്.
ഉം. ആഹ്. പ്പൊ പല്ലിന് കേടുണ്ട്?
ആഹ് ചെറിയൊരു കൂടുണ്ട്. ചെറിയൊരു പല്ല് കേടന്നിട്ടേ. അതിന്നോട്. ക്ലിനിക്കിൽത്തെ നോമ്പിന് വേദന വന്നപ്പോ എടുക്കാൻ പറഞ്ഞതാണ്. അല്ലെങ്കി റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞ. ഞ്ഞതാണ്. ഉം. പക്ഷെ. ഏഹ്. ആഹ്. ഗുളിക ഉണ്ടായിരുന്നു. ഞാനിന്ന്ട്ട് ഇന്നലെ ഞങ്ങളവിടെ അടുത്ത്. ഒരു പച്ചമരുന്ന്, എന്റെ അനിയത്തിക്കൊക്കെ. നല്ല വേദന ഉണ്ടായപ്പോ പോയി, ആ മരന്ന്ട്ടിട്ട് പിന്നെ ഇണ്ടായിട്ടേ ഇല്ല.
ആഹ്. അതേത് മരുന്നാ? എനിക്കും -
ഒര് എണ്ണേണ്. അപ്പൊ ഞാന് ഇന്നലെ. എന്താ ക്ലിയർ ആവാത്തത് റേഞ്ചിന്റെ ഇഷ്യൂണ്ടോ?
ക്ലിയറായിട്ടില്ലേ?
ആഹ്. പ്പൊ കൊഴപ്പല്ല. എനിക്കും ഇതേപോലെ ഒരു പല്ല് എടു- യി. അത് കൊഴപ്പൊന്നുല്ല. ഇപ്പൊ രണ്ടുപല്ല് പറി - വേദന സഹിക്കാതെ ആയിട്ട് അത് കേടായിട്ട് അത് പറിച്ച് കളഞ്ഞ്. റൂട്ട്ക്കനാല് ചെയ്യാൻ പറ്റൂലാന്ന് പറഞ്ഞിട്ട്. ഇത് ചെയ്യണംന്ന് പറഞ്ഞതാ. ആഹ്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട പല്ല് വേദന എങ്ങനെ, - ണെങ്കി പല്ല് അങ്ങനെ ചെയ്. ഏഹ്?
ഉം. ആഹ്.
എന്നിട്ട് ഇന്നലെ.
ചെയ
ആഹ്. അപ്പൊ ഞാൻ അവടെ പോയി. മരുന്നൊക്കെട്ടാ, അവര് പറഞ്ഞു മൂന്നീസം, മൂന്നു ദിസം വേദന ഉണ്ടാവും. ഇന്നലെ രാത്രി ഒന്നും സഹിക്കാൻ വയ്യ. അവിടന്ന് വരുമ്പോഴൊക്കെ വേദന മാറിയിട്ടാ പോന്നത്. ഇന്ന്- ച്ചക്കൊക്കെ നല്ല വേദനേയിന്
ഉം.
ഇപ്പോ മൂന്ന് ദിവസം കഴിയണം. വിളിച്ച് ചോദിച്ചിക്കണോന്ന് അറിയില്ല മരുന്ന് എന്തേങ്കിലും കുടിക്കാൻ പറ്റോന്ന് അത്ര വേദനെ.
എങ്കി പോയി ഒന്നുകൂടെ കാണിക്കാനുള്ളതാ. എനിക്ക് ഇതേപോലെ റൂട്ട് കനാൽ ഈയിടെക്കാണ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പെഴ്‌ - ക്ക് എനിക്ക് നല്ല വേ, അപ്പൊ പല്ലിന്റെ ഹൈറ്റ് ഒന്ന് കൂടുതലായിരുന്നു. മുകളിലത്തെ പല്ല് കയറി തട്ടുയിരുന്നു. അതവര് റെഡിയാക്കി തന്നു. അതിനു ശേഷം പിന്നെ വേദനയില്ല. പിന്നെപ്പോ രണ്ടു ദിവസം ആയതേ ഉള്ളൂ. ഗ്യാപ്പിട്ടിട്ട്. അപ്പൊ വേറെന്തോ ഒരു സാധനയിരി. പോലെ എനിക്ക് ഫീൽ യ്യുന്നു. പല്ല ആയിട്ട് എനിക്ക് തോന്നുന്നില്ല.
ആഹ്.
അഹ്.
അത്ണ്ടാവും.
ഉം
ചെയ്ത് ചെയ്ത് ചേയ്ച്ചോളെകഴിയുമ്പോ ശരിയാകും. ഞാന് അത് ചെയ്യുണില്ല വിചാരിച്ച് അത് കൊറേ പ്രാവശ്യം അയ് ക്കുഞ്ഞിണ്ട് വായെല് പല്ലില്ല.
ആഹ് രണ്ട് പല്ല് എടുക്കണം. രണ്ടെണ്ണം പോട് അടക്കണം. ഒരെണ്ണം റോട്ട്
ഉം അതെ ഈ സംഭവം തന്നെ കാൽസ്യക്കുറവ് കാരണ ഈ പല്ലിന് കേടു വരുന്നേ. കാൽസ്യ ത്തിൻ്റെ പ്രശ്ന.
പക്ഷെ എനിക്ക് അങ്ങനെ പുറമേ ഒന്നും അറിയത്തില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ വേ ദന ആയിട്ട് ഇങ്ങനെ പോയപ്പോ അവര് പറയണെ വേദന വരാ വേണ്ടി ഒന്നും ഇല്ലല്ലോന്ന് ഇങ്ങനെ പറഞ്ഞ്. ഗുളിക തന്ന് വിട്ട്. ഒരാഴ്ച്ച ഗുളിക കഴിച്ചപ്പോ വേദന കൊ റവുണ്ടായിരുന്നു. വീണ്ടും വേദന കുറവില്ലാതെ ചെന്ന്. ചെന്ന് എക്സ്ര എടുത്തപ്പോ ഉ ള്ളിലായിട്ടാണ് നല്ല കേട്. ആഹ് അങ്ങനെയാ റൂ ട്ട് കനാല് കഴിഞ്ഞ്. ഇനിയും ചെയ്യാണ്ട്. എല്ലാം കൂടെ ഒത്തു ചെയ്യാൻ പറ്റൂലല്ലോ.
ഇത് പുറമേക്കന്നെ കാണുന്നുണ്ട്.
ആഹ്
പൊറമേക്കന്നെ കാണുന്നുണ്ട് ത്.
ആഹ് അപ്പഴ് ഉള്ളിലോട്ടുള്ള പല്ലാണെങ്കി എടു ത്ത് കളയാൻ പറ്റുവെന്ന് പറഞ്ഞ്. അല്ലെങ്കി നമ്മളെന്തെങ്ങിലും ചെയ്യ. ഒന്നേ അടക്കണം. എല്ലെങ്കി റൂട്ട് കനാലെയ്യണം.
ആഹ്
ഉം
അയ്ശരി. അപ്പൊ ഏഹ് എടുക്കാനൊരു ആഹ് കുറച്ച് കാണും. ചിരിക്കുമ്പോ കാണുന്നൊടത്തുള്ള പല്ല. പ്പൊ എടുക്കാനൊരു എടങ്ങേറ്. ഉം നോക്കട്ടെ. ഇതുകൊണ്ട് മാറുന്നില്ലെങ്കി റൂട്ട് കനാല് ചെയ്യണം. അല്ലാണ്ട് ശെരിയാവൂല. ഉം
പിന്നെ അനിയത്തി പറഞ്ഞ ഏതോ മരുന്നുണ്ടെന്ന് പറഞ്ഞ്. അത് ഏത് മരുന്നാണ്. എങ്കി അതും കിട്ടീർന്നേ
ഈ എന്തെങ്കിലു ഉം പച്ചമരുന്ന് എന്തെങ്കിലും പൊടിക്കൈ അറിയോ? പല്ലു വേദനക്ക്. തല് ക്കാല വേദന നിക്കാന്.
എനിക്ക് പൊടിക്കയ്യൊന്ന് അറിഞ്ഞൂട. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പല്ല് വേന വരണത്. വന്നിട്ട് ആഹ് ആകെ പെട്ടും പോയി.
ആഹ് ഫസ്റ്റ് ടൈം വന്നത് ഞാൻ പറഞ്ഞില്ലെ എനിക്കൊരു ഒരു പല്ല് റൂട്ട് കനാല് ചെയ്തു. അത് യിന് ചെറിയ വേദന വന്നപ്പോ തന്നെ ഇവിടെ ഇവിടൊരു അടുത്തൊരു ഹോസ്പിറ്റല് ഇങ്ങനെ ഏഹ് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്ന്ന് പറഞ്ഞു. ചെറിയ പൈസക്ക് ചെയ്തതാണ്. അങ്ങനെ പോയി ചെയ്തതാണ്. പക്ഷെ പിന്നെ എനിക്ക് വന്നത് ന്റെ മോള് വയറ്റില് ണ്ടായിരിക്കുമ്പോ. പ്പൊ വയറ്റില് ഉണ്ടായിരിക്കുമ്പോ വന്ന. അത് പ്രസവിക്കണ വരെ ഞാൻ സഹിച്ച്. ഒന്നും ചെയ്യാപറ്റൂല പറഞ്ഞിട്ട്.
ഉം ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ അങ്ങനെ ആഹ് ടൈമില്.
ഏഹ്
ആഹ് ടൈം പ്രസവസം എന്ന് വെച്ചാ ഗർഭിണി ആയി രിക്കുമ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ.
ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റൂല. അവര് പറഞ്ഞു. ഏഹ് ഒന്ന് ചെയ്യാ പറ്റൂല. എന്താ പ്രസവം കഴിയണം.
ആഹ് പിന്നെ അപ്പഴന്ന് എനിക്കങ്ങനെ പല്ലിന് പല്ലിന് ദാ ഇപ്പൊര് ഇപ്പൊ ഈ നോമ്പ് തുടങ്ങിയപ്പോ ഒരു പ്രശ്നം തുടങ്ങിയതാണ് അതിന് ശേഷം പിന്നെ വിട്ട് വിട്ട് വിട്ട് ഇങ്ങനെ വേദനയന്നെ
അതെ ഒരു പല്ല് കേടായി കഴിഞ്ഞാ പിന്നെ അങ്ങനെ കേടാവും
ആഹ് പക്ഷെ അവരിങ്ങനെ പറഞ്ഞു ഫസ്റ്റ് പല്ല് കേടായപ്പഴേ നിങ്ങള് അതൊന്ന് വേദന ഇല്ലെങ്കിലും കേട്ടോ കൊണ്ട് കാണിച്ച് അതൊന്ന് ക്ലിയറാക്കിയെന്നെങ്കി ബാക്കി പല്ലിനെ ബാധിക്കത്തില്ലെന്നാണ് പറയ്ണത്
ആഹ് ഉം ഇത് ഇത്പ്പൊ
ത്തിരിക്കുമ്പഴാണ് നമ്മക്ക് റൂട്ട് കനാലിലോട്ട് പോണേന്ന് അവര് പറയ്ന്ന്
ഉം അയിന് അങ്ങനല്ല ഞാനിങ്ങനെ കേട്ങ്ങനെ ചെറിയൊരു ഇത് വന്നപ്പോഴേ ഇൻക്ക് ആഗ്രഹം ഇണ്ടായിരുന്നു ഒന്ന് പോയി കാണിക്കണത് നല്ലതാ ഇപ്പൊ നോക്കുമ്പം ഭക്ഷണൊക്കെ അയില് പോയി നിക്കുമ്പോ അത് അയിലിരുന്നിട്ട് അങ്ങനെ കേടായി ഇപ്പൊ അത് വേദനായി മാറി പിന്നെ നീരൊക്കെ വരുമ്പോ നല്ല ബുദ്ധിമുട്ടാണ്
ഓഹ് പക്ഷേ എന്നാവോ ഓഹ് വേദന ഓഹ് എനിക്ക് വേദനവന്ന് എന്തോ ആഹാരം പോലും അല്ലേ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോ
ആഹാരം പോയിട്ട് നമുക്കൊരു ഒരു സൊയിര്യം ഇല്ലാന്ന് പറഞ്ഞാ കിടക്കാനും സൊയ്ര്യല്ല ഇരിക്ക
ആഹ് വല്ലാത്തൊരു അവസ്ഥയാണ് എന്തോ എനിക്ക് പല്ല് വേദന ഒന്നാമതെ വേറള്ള വേദനയെക്കാളും വല്ലാത്തൊരു ബുദ്ധിമു ട്ടും ഒരേ ഇതും തന്നെ എടങ്ങേറ്
ഓഹ് ഈ എന്ത് അവസ്ഥാന്നാ പറയാ ഇൻക്ക് അറീല്ല പറഞ്ഞു തരാൻ അഹ് അനുഭവം ഇള്ളോൽക്ക് അറിയും അത്രൊള്ളു
ങ്ങാന്ന് വെച്ചാ നമ്മക്ക് തലകൊണ്ടാരു എന്നങ്ങ് വെച്ചാൽ ആ തലയില് ഉൾപ്പെടുന്ന ഭാഗ ത്തല്ലിയോ ആ വേദന വരുന്നത് വായിലേ
ആഹ് ചെല സമയത്ത് ഇതൊന്ന് മരിച്ച് കി ട്ടിയ തോന്നുംന്ന് അത്രയും വേദനയാവും
ശരിയാണ് ഞാൻ പിന്നെ അപ്പ ചെല സമയത്ത് വേദന ഇല്ലാത വരുമ്പോ ഉപ്പ് വെള്ളം കൊള്ളും ചെറിയ ചൂടു വെള്ളത്തില് ഉപ്പ് ഇട്ടിട്ട് കൊള്ളുമ്പം കൊറച്ചൊന്ന് ആശ്വാസം
ആഹ് കിട്ടുവോ? ആഹ് അതൊന്ന് ചെയ്തോക്കാം
ഉം അധികം ചൂടല്ല ചെറിയ ചൂട് കേട്ടോ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പ് ഇടണം ഉപ്പ് കറക്റ്റ് അളവിന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ചെറിയ ചൂ ചൂട് മാറുവല്ലേ? നല്ല ചൂട് മാറി ചെറിയ ചൂടില് വായില് കൊണ്ട് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ റിൻസ് ചെയ്തങ്ങ് തുപ്പി കളഞ്ഞാ മതി
ആഹ് ഇത് എന്തന്ന് വെച്ചാല് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച് പറഞ്ഞ പോലെ പല്ല് വേദനണ്ട് അതിന്റെ പുറ ത്ത് വായില് പുണ്ണുംണ്ട്
ഓഹ് അപ്പൊ രണ്ടും കൂടെ ആകുമ്പോ പിന്നെ പാട് തന്നെ
ഉം പാടു വെ ഭക്ഷണം വെശക്കുമ്പോ എങ്ങനെങ്കിലൊക്കെ മുൾങ്ങി എങ്ങനെങ്കിലൊക്കെ തിന്നും മുണുങ്ങി വിടട്ടോ അല്ലാതെന്താ ചെയ്യാ ഉ വെശപ്പും സഹിക്കാൻ കഴിയീല്ല
ഉം അത് തന്നെ
ഉം
ഇനി ഇപ്പ എന്ത്‌ ചെയ്യാൻ പറ്റും ഞാൻ ഇനിയിപ്പോ എനിക്കും പോണം ഈ രണ്ട് പല്ല് എടുക്കാനുണ്ട് ഇപ്പൊ മക്കക്ക്‌ ഒന്ന് സ്കൂൾ തൊറക്കട്ടെന്ന് ഒന്ന് വിചാരിച്ച്
ആഹ്
ഉം അവരുണ്ടെങ്കി പിന്നെ അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റൂല
ഉം അതെ കുട്ടികള് - കാണുന്നതന്നെ എന്തെങ്കിലും കേൾക്കുന്നെ തന്നെ വെറുപ്പായിരിക്കും എന്തെങ്കിലും വേദനയും- അസുഖവൊക്കെ ഉണ്ടെങ്കില്
ആഹ് പിന്നെ അത് തന്നെ പിന്നെ ഞങ്ങൾക്ക്- അസുഖം എന്ന്പറ്ഞ്ഞാ പിന്നെ അവർക്കെന്നും ഇല്ലാത്തൊരു കുരുത്തെക്കേടായിരിക്കും
ആതെ അത്ശരിയാ ആഹ് ഒന്ന് കെടക്കാനയ്ക്കൂല സമ്മയ് കൂല കെടക്കാന്
കെടക്കാൻ ഒന്നിനും ര - രണ്ട് പേരുംകൂടെ ഭയങ്കര കുരുത്തെക്കെടായിരിക്കും എന്ന് വെച്ചാ അടിംപിടിം അമ്മക്ക് വാ തൊറ - പറയാൻ പറ്റേണ്ടേ അപ്പ അവര് സ്കൂളി വിടണ സമയത്താണെങ്കി കൊഴപ്പമില്ല രാവിലെ പോയെടുത്താ അവര് വരണവരെ ഒരു റെസ്റ്റ് ആഹ് അല്ലെങ്കിപിന്നെ എന്റെവീട്ടി നിക്കണം ഉം
ആഹ്
ഏ എന്താചെയ്യ ഞാനിപ്പോ അഹ് മ്മ ഒരു മൂന്നി മാറണെങ്കില് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊറവില്ലെങ്കില്-
വീണ്ടും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പക്കൊ ഇന്നലല്ലേ ഇന്നൊരു ദിവസായിട്ടല്ലാള്ളു നാളെയും - മറ്റന്നാളും കഴിയണം എന്താണെന്ന് അറിയണെങ്കി അതുവരെ ക്ഷമിക്കണം അല്ലെങ്കില് ഇഞ്ഞി അധികാണെങ്കി ഇല്ലേ അയിനെ വിളിച്ച് ചോദിച്ചു നോക്കും ഇങ്ങനെണ്ടാവോന്ന്
ആഹ് ഒട്ടും കൊറവില്ലെങ്കി വിളിച്ചു ചോദിക്ക് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇഞ്ഞി അടുത്ത ഡേയ്റ്റ് ട്ട് വന്നിട്ട് പറഞ്ഞ് അന്ന് ചെന്നാ മതിയെന്ന് അപ്പൊ ഞാൻ കൊറവില്ലാത്തതതോണ്ട് വിള്ച്ച് ചോദിച്ച് ചോദിച്ചപ്പഴാണ് എന്റെ പല്ലിന് ഹൈറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് ഹൈറ്റെല്ലാം കൊറച്ച് തന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി വിളിച്ചുചോദിക്കണം നമ്പര് ഉണ്ടല്ലോ
ആഹ് നമ്പറ് ഒണ്ട് ഇതേ പോക്ക്‌ തന്നെയാണെങ്കി വിളി ച്ച് ചോയിക്കണം എന്തായാലും എന്താണെന്ന് അറിയണല്ലോ
ആഹ് അത് തന്നെ അവര് പറയും അന്താ അവരിങ്ങോട്ട് പകരം പോവൂലാ അവിടെ ചെല്ലാനെ പറയൂ കണ്ടി റ്റെ എന്തെന്ന് പറയാൻ പറ്റൊള്ളൂന്ന് പറയും ഞാൻ വിളിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത്
ആഹ് അത് തന്നെ ആഹ്